ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയ വിശേഷം
സുഖംതന്നെ അവിടെയോ
ഇവിടേം സുഖം ഇങ്ങനെ പോന്നു
മഴയൊക്ക്ണ്ടോ
ഓഹ് ഇന്ന് ഫുള്ള് മഴയെന്നെയാണ്
അതെ ഇന്ന് രാവിലെ മുതലേ നല്ല മഴ ഇന്നലെ രാത്രി മുതലേ എവിടെ നല്ല മഴയാ
ഉം രണ്ട്ദിവസായിട്ട് മഴയെന്നെയാണല്ലോ റെഡലേട്ട്ണ്ടോ
ഓഹ്
റെഡലേർട്ട്ണ്ടോയിക്ക അവിടെയൊക്കെ
അത് ഇണ്ട്ണ്ട്
ആഹ് ന്നശെരി എന്താ പിന്നെ ഏഹ് അയ്ശെരി ഇവിടെ കൊഴപ്പൊന്നുല്ലാ അവധിയൊന്നുല്ലാ പിന്നെന്താ
ആഹ് ഹാ ചായ കുടിച്ചിനില്ല കുടിക്കണം കയിഞ്ഞോ നിങ്ങളെ കയിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല ഇണ്ടാക്കിക്കൊണ്ടിരിക്കുണുള്ളൂ ക്കള് വരാനായിട്ടുള്ളൂ വരുന്നേ ഹൗസ് വൈഫാണോ ഏഹ് ഹൗസ് വൈഫായിട്ട് ഉം എന്താ ജോലി ഇണ്ടായിരുന്നോ
ആ മുന്നേ വർക്കെയ്തിട്ടുണ്ടായിരുന്നു
എവിടെ
നാട്ടില് തന്നെ
അ അ ഉം ശെരി
നിങ്ങളോ
ഇല്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഹൗസ് ഫൈഫ് തന്നെയാണ് മക്കളുണ്ട്
ആ
എന്താ പിന്നെ വേറെന്താ ഉം വിശേഷം വീട്ടിലൊക്കെ സുഖം തന്നെ എല്ലാർക്കും
സുഖം തന്നെ ഞാനിപ്പ എന്റെ വീട്ടിൽ വന്നിട്ടാള്ളത് അതുകൊണ്ട് പിന്നെ
ഏഹ് ഹ് ഹ് പെരുന്നാൾ ലീവിന് പോന്നതാ
അല്ല ഞാനിപ്പോ രണ്ട് ദിവസായിട്ടേള്ളൂ വന്നിട്ട്
ആ ആഹ് അത് ശരി അടുത്തന്നെ ആണോ കല്യാണം കഴിച്ച അടുത്ത് തന്നെയാണോ
ആഹ് അടുത്ത് തന്നെയാ ഒരുപാട് ദൂരമില്ല ഒരു അര മണിക്കൂറത്തെ ഓട്ടം ഉം
ആഹ് ശരി
ഉം
എന്ത പിന്നെ മക്കളൊക്കെല്ലേ
ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ വൺ ഇയർ ആവുന്നതേ ഉള്ളൂ
ഏഹ് അത് ശരി ഹസ്ബൻ്റ് നാട്ടിലാ
അതെ നാട്ടില് തന്നെ
ഹ് ഹാ പിന്നെ ആരൊക്കെയാ വീട്ടില് ആരൊക്കെയാ ഉള്ള
അമ്മ അച്ഛൻ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും അമ്മയും അനിയനും ഹസ്ബൻറ്റും ഞാനും
ഉം ഉം ഉം ഉം
ഉം അവിടെയോ
ഇവിടെ ഞങ്ങളിപ്പോ മാറി താമസിക്കണ് ഹസ്ബൻ്റിന് ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് ഉമ്മയും ഉപ്പയും അനിയനും പെങ്ങള് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഞങ്ങളെ ഉം
മൂന്ന് പേരാ
ആഹ് അല്ലേ നാല് പേര് ഒരു പെങ്ങളുണ്ട് അനിയന് ജ്യേഷ്ഠന് ഒക്കെ ഉണ്ട്
ആഹ് ആഹ് അങ്ങനെ എന്നിട്ട് വൈകുന്നേരത്തേക്ക് എന്താ സ്പെഷ്യൽ
വൈകുന്നേരം ഒന്നും ഒന്നും കാര്യയായിട്ട് ഒന്നും ഇവര് മറ്റേ പയറും തേങ്ങ ശർക്കരയൊക്കെ ഇട്ടാണ്ട്
ആഹ് ഹാ
അപ്പൊ ഇന്ന് സ്കൂൾ വരുമ്പോക്ക ഇങ്ങനെ ഒരുങ്ങിയന്ന്
ആഹാ
ഉം
അങ്ങനെ
ഉം പിന്നെ ലീ ഇന്ന് ഇവിടുന്ന് തിരിച്ച് പോകുവോ പോവുമോ ഹസ്ബൻന്റെ വീട്ടിക്ക്
ആഹ് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോണം രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ച
ഉം ഉം വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഇല്ല ഇപ്പം ഒന്നും ചെയ്യുന്നില്ല
ഉം ഉം ഉം
ഉം ഇപ്പ ഇങ്ങനെ ഹൗസ് വൈഫ് ആയിട്ട് നിക്കുവാ
ഹ്
മ്മ്മ് ഇപ്പൊ മഴയുണ്ടോ അവിടെൊക്കെ
ആഹ ഇപ്പോഴും ശെറുതായിട്ട അപ്പൊ ചെറുതായിട്ടേ ഉള്ളു രാവിലൊക്കെ ഭയങ്കര മഴന്നായിരുന്നു
ഇവിടെ ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ വെ്യുന്നണെന്നില്ല ഇത്രയും നേരം നല്ല തകൃതിയായിട്ട് പെയ്തു
ഉം ആയന്റെ അന്തരീക്ഷം എല്ലാണ് മൊത്തത്തി ഉ ായി മാണ ല്ലോ എന്തായാലും ഉണ്ടാവും നരു ടൈ
മഴ പിടിക്കുന്നും പറയുന്നു പക്ഷെങ്കില് ഇന്നലെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു
ആഹ ഒരു ദിവസത്തിതിന്റെ ഇടുത്തിര ഇനിയാന്നോക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഫുള്ളാഴ്ച കയിലായിരുന്നു
ആഹ അതെ അപ്പൊ വിാരിക്കും കണ്ടിന്യൂസ് പെയ്യുമ്പോൾ വിചാരിക്കും മഴ പിടിച്ചന്ന് പക്ഷെ വ്യത്യാസം നോക്കുമ്പോൾ മഴയുണ്ടാവില്ല
ഉം ഹ ഹ പിന്നെ ഇല്ല കൃഷി അങ്ങനത്തെ സംഭവങ്ങുണ്ടോ
അയ്യോ ഇല്ല ഇവിടെ സ്ഥലം വളരെ കുറവാ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിൊന്നുമല്ല എല്ലാം പുറത്ത് മൊത്തം തന്നെ വാങ്ങണം മുന്നേ ഉണ്ടായിരുന്നു അമ്മ സുഖം തന്നെ ഇപ്പൊ ഇവിടെന്ന് ടി വി കാണുന്നുണ്ട്
ഉം ഉം ഉം നന ഇല്ല
ഓ
ഒന്നും ചെയ്യുന്നുണ്ടാവില്ലേ
ഇല്ലല്ല
എല്ല ഗസ്ഥല്ല അ നമ്മള് ചെയ്യണെന്നില്ലാന്ന് പറയും കടുല് ചെയ്യുന്ന കാരനായിരിക്കും എാലും
ഇല്ല ഇവിടെ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ അമ്മ തന്നെയ അധികം നോക്കുക ഞാൻ പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടാവൂ
ഉം ആന ഞാൻ പഠിച്ചാ
ആരുല്ല ഞാനൊരാളെ ഉുള്ളൂ അതാ ഞാൻ പറഞ്ഞ ഞാൻ പോയി കഴിഞ്ഞ പിന്നെ ഇവര് രണ്ടുപേര് മാത്രമേ എന്താവൂ
ഉം അത് ശെരി പറ്റേ മോളാണല്ലേ
അതെ
ഉ
ഉം അപ്പം ഞാൻ വന്ന കഴിഞ്ഞാല് ഇവിടെ ഒരച്ചുണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർക്കും എന്തോലെ
ഉം ഉം ഉ ഉ
ഉം
ആ
ഹസ്ബൻഡ റനിയനുണ്ട്
ആഹ ആഹ ശരി ഓർക്കർ ഇതായിരിക്കൂല്ലേ പോയില്ല ഞാനും
ആഹ അവിടെ ഇതുപോലെ തന്നെ അമ്മ്മാതാ പറയുന്ന ആ അവരൊക്കെ രാവിലെ പണിക്ക പോവും പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുും ഇല്ല ഞാൻ നിച്ചാ എന്തോപോലെുണ്ട്
ഉം ഉം ഉം ഉം
ഹം
ആഹ പിന്നെ ആ വീടിന്റെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ അയൽ വാസികളൊക്കെ
ചുറ്റുവട്ടത്തൊക്കെ വീടുണ്ട് പിന്നെ കുടുബം തന്നെ
അ അ അ അ
അതോണ്ട് അവിടെയായാലും ചുറ്റുവട്ടമൊത്തം വീടാ
ഉം അടുത്തൾക്കാരുണ്ടാവില്ലേ കമ്പനിക്കൊക്കെ
ആ അതെചേ ഇപ്പ ല്ലാരും ജോലിക് തോന്യാലും പ വീട്ടിലിരിക്കുന്നില്ലല്ലോ
ആ ആ ഉ എല്ലാരും അവര് ടേതായ തിരക്കിലായിക്കൂല്ലേ
മ്മ് തെ
മ്മ്
ഉം പിന്നെ രാത്രിയ ക്കെ ആവുമ്പോഴത്തേക്കാണല്ലാരും ഒന്ന് ഫ്രീയാവ
മ്മ് മ്മ് മ്മ്
ഹസ്ബൻഡ് നാട്ടിലതന്നെ നാട്ടില് കൺസ്ട്രക്ഷൻ വർക്ക്
എന്നാ ശെരി എന്ന
പിന്നെ അവിടെ ഏന്തുന്ന വിശേഷം
ഇവിടെന്താ ങ്ങനെ തന്നെ ങ് പോന്ന് മക്കള് വരുചെയ്ത് ഇപ്പൊ ഞാൻ മാത്രമേള്ളു വരാനായില്ലേ ഉം ന്നാല് ഉ ആയിക്കൊണ്ടേ നിക്കണ് നലരൊക്കെ ആവുമ്പോതേ നേത്തും നാലുമണിക്കകുമ്പോ സ്കൂള് വിടും പിന്നെ ബസ് വരാന് നാലരക്കാവും പിന്നെ മഴകെ ആയോട് ബ്ലോക്ക്ന്നെ ബ്ലോക്ക് ന്നൊക്കെ പറഞ്ഞ് അരമണിക്കൂർ വേകിയാനെത്തിയത്
ഉം....
തോട് പണീക്കായിട്ട്
ആ അതെ അത് ഒരുപാട് സ്ഥലത്ത് മരൊക്കെ ഒ മറിഞ് വീണിട്ട് ഫുൾ ബ്ലോക്കാണ് കണ്ട് ആ അതെ അതുപോലെ കിടങ്ങൊക്കെ ഇടിങ്ങി വീണു അങ്ങനെ കൊറ ന്യൂസൊക്കെ ഇന്ന് കണ്ടിട്ട് ണ്ടായിരുന്നു
അപകടങ്ങളൊന്നുല്ലാ അതൊക്കെട്ടെ മഴക്കാലത്താണല്ലോ ഓരോന്നും
സത്യം ഇപ്പൊ എന്താരുന്നു മറ്റേ ശിഗല്ല വൈറസ് അത് സ്പ്ര് ഡ് ആവുന്നുണ്ട് നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു
ഏ ശരി ഞാൻ അറിഞ്ഞിട്ടില്ലാട്ടോ അത്രക്കെ വായിക് എപ്പോഴും പത്രം വായിക്കണം എന്നാ ല്ലേ ഇപ്പൊ മഴയയോട് അടുത്ത കിട്ടുന്ന പത്രം വായിക്കാ കാര്യയി അങ്ങിട്ട് അറിയേല്ല പ്പ പിന്നെ ഫോണിലിംങ്ങനെ കാണും ഉം
സ്റ്റാറ്റസ് ഇട്ടതൊക്കെയാണ് കണ്ടത് അതുപോലെഅമ് അമ്മ നേരത്തെ വിളിച്ചപ്പോ പ പറഞ്ഞു ഇങ്ങനെണ്ട് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുനോ
ഉം ഉം ഇപ്പൊ മഴയായപ്പോ ഓരോന്ന്
ആ ഇനിയിപ്പ ങ്ങോട്ട് ഓരോ സൂകേടാന്നായിരിക്കും പനിയത്
പിന്നെ
പിന്നെ വേറെന്തൊക്കെയി രാത്രിയൊക്കൊക്കെ ഫുഡ് ഇണ്ടാക്കണോ അല്ലെങ്കില് ഉച്ചക്കിണ്ടാക്കി
ഉച്ചക്കന്നെ ഇണ്ടാക്കല്ണ്ട് സാധാരണ ഇന്ന് കറിയൊക്കെ ഇണ്ട് ചോറ് ഞാനും മക്കളൊന്നും ഒപ്പിച്ചതായിരുന്നു അതൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഇണ്ടാക്കണം കറിയികെണ്ട് സാധാരണ രാ തന്നെ ഇണ്ടാക്ക്ണെതാണ്
ആഹ് ഞങ്ങളും രാവിലെ പ്പല്ലാരിക്കും പോകുമ്പോ ഫുഡ് കൊണ്ടോണം ഒപ്പം രാവിലെത്തെന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലെല്ലാവും
ആഹ് ഉം ഇഞ്ഞിപ്പം ജോലിക്കൊന്നും പോണില്ലേക്കും? നിസ്ക്കെര്‌ച്ചൊ?
ഇല്ല ഇനിയിപ്പെന്തെങ്കിലും നോക്കണം കൊറച്ചവിടെ നിക്കെട്ടേന്ന് പറഞ്ഞു എന്നോട് പിന്നെല്ല രും ഹെൽത്തിഷ്യൂ വന്ന് ട്ട്ണ്ടായിരുന്നുപ്പം വയ്യാതായപ്പോഴാണ് ഒന്ന് സ്റ്റോപ്പെയ്തത് അലർജി ഇഷ്യൂ വന്ന് അപ്പൊ പിന്നെ
മ് മ് മ്
അവ്ടെ വെച്ചൊ നിർത്തിക്കോന്ന്
ഏഹ്
അപ്പൊ അങ്ങനെ സ്റ്റോപ്പെയ്തെത
മ്
ചെയ്തിട്ട് നോക്കുമ്പോ ഭയങ്കര പ്രശ്നം നമ്മളെപ്പഴും പോകുന്നത് നമ്മക്കതൊര്
ഉം വെറ്തെ നിക്കുമ്പോ നമ്മള്ങ്ങനെ അപ്പഴാണ് ഓരോന്നക്കെ തോന്നു മറ്റെങ്ങനെ ഒര് നമുക്കൊരൊ
വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെയിരിക്കുമ്പോ ഭയങ്കര ബോറടിയാ അയ്യോ എ എന്താ ചെയ്യാ ആ ഒരു മൈൻസെറ്റാ അപ്പൊ പിന്നെ ചടപ്പാവും
ഉം
ഉം പിന്നെ?
പിന്ന പിന്നെന്താ അങ്ങനെ പോവ്ന്ന് തയ്യലൊക്കെ ചെയ്യോ? അടിക്കോ മിഷീനടിക്കൊ?
അറിയാം പക്ഷെങ്കില് പ്രോപ്പറായിട്ട് സ്റ്റിച്ചിങറിയില്ലയിപ്പൊ ഷെയ്പ്പാക്കൊക്കെ ചെയ്യും
ഉം ഹും
പ്രോപ്പർ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല ഉം എന്റെ അച്ഛന് തയ്യലായിരുന്നു ജോലി അതെ. അപ്പോ അച്ചൻ നന്നായിട്ട് ഡ്രെസ്സൊക്കെ. തയ്ക്കും ഉം അപ്പം. ആഹ് ഇപ്പോഴും ചെയ്യും.
ആഹ് ആഹ്
ആഹ് അപ്പം അതുകൊണ്ട് എന്റെ ഡ്രെസ്സൊക്കെ എന്തായാലും ആള് തന്നെ നോക്കിക്കോളും.
ഉം ഉം
എന്നാലും ഞാനീ പറഞ്ഞ പോലെ. ഷൈപ്പൊക്കെ ചെയ്യാൻ പഠിച്ചു പക്ഷെ മെഷീൻ തൊടാൻ സമ്മയിക്കൂല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെക്കും എന്നുള്ളരിതില്.
ഉം ആറിയ അത് ഉപയോഗി ക്കണാളയെ ഉപയോഗിച്ചോണ്ട് നിന്നാല് കുഴപ്പം ഉണ്ടാവില്ല വേറെ ആരെങ്കിലും ആയിമെ കൈവെച്ചാല്.
ആഹ് അതിന്റെരിത് പോവൂന്ന് പറയും.
ആഹ് എന്തെങ്കിലും മാറ്റം അവർക്ക് അറിയാനുണ്ടാവും.
അതെ ഉം അത് ചോദിക്കൂ കാണാണ്ടൊക്കെയാ. അടിക്ക്യാ ഒരു ഇൻട്രസ്റ്റ് ഇണ്ടാവുല്ലേ ഞമ്മക്ക് അപ്പൊ കാണാതൊക്കെ ഇതാക്ക് പിന്നെ വന് കഴിഞ്ഞ ചോയ്ക നിങ്ങളാരെങ്കിലും കയറീണോ ഇതില്.
ആഹ് ആഹ് വീട്ടന്ന് തന്നെ ചെയ്യാ അതോ കടണ്ടോ
അല്ല കടയിണ്ടായിരുന്നു അപ്പൊ പിന്നെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു
ആഹ്
അങ്ങനെ വയ്യാതായി പിന്നെ ഷോപ്പൊക്കെ കൊടുത്തു
ഉം
അച്ഛനോക്കെയാണ് എന്നാലും തനിച്ചു വിടാനൊരു പേടി അതുകൊണ്ട് പിന്നെ പറഞ്ഞു ഷോപ്പ് കൊടുത്തു ഇനി എന്തെങ്കിലും ഉണ്ട് ഇവിട്ന്ന് തന്നെ നോക്കിക്കോ എന്നു പറഞ്ഞു